ആ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം
ഇതല്ലേ
സുഖാണ് ചോറൊക്കെ തിന്ന് ഊണൊക്കെ കഴിച്ചാ
ഞാനപ്പോ കിടക്കാനുള്ള പണി നോക്കണം അവിടെയോ
ആ ഇവിടെ അതാ ഊണൊക്കെ കഴിച്ച് കിടക്കാൻ പോണ്ട്
എന്തായിരുന്ന് ഇന്ന് സ്പെഷ്യൽ രാത്രി
സ്പെഷല് പ്രത്രേകിച്ചൊന്നും ഉണ്ടായില്ല മീൻ കറിയും അച്ചിങ്ങയും കായ ഒലത്തിതു ചാള പൊരിച്ചത് അച്ചിങ്ങ അച്ചിങ്ങ പയറില്ലേ പയറ് പയറും കായും
ആ
ആ അവിടെ എന്താരുന്ന സ്പെഷ്യല്
ഓച്ചക്കത്തെ ചോറും പരിപ്പും വെള്ളരി തേങ്ങരച്ച കറിയും ഉണ്ടായിരുന്നു അതന്നെ കാര്യ ട്ടൊന്നുല്ല പിന്നെ വെണ്ട എന്താ പറ്റിച്ചത്
ആ പച്ചക്കറിയൊക്കെ ഇണ്ടവിടാ
ഇല്ല ഇ പൊറത്തുന്ന് വാങ്ങുന്നതാ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നോക്ക് കഴിഞ്ഞ് ഇപ്പ എന്തോ വൈതനങ്ങേ എ അതൊണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞ് ഉം ഒക്കെ നശി ച്ച് പോയതാ വെയിലും പിന്നെ ഓ എന്തോ ഉം മഴ എല്ലാം കൂടിയായിട്ട് നശി ച്ചു പോയതാ
ആ ഉം
കൃഷിണ്ടോ
ഇവിടെ കൃഷി ഇല്ലില്ല
ഇല്ല
ഇടെ അതിനുള്ള സ്ഥലുല്ല നടാനുള്ള സ് സ്ഥലൊന്നുല്ല ഉം
എന്ന് രാവിലൊക്കെന്താണ് ചെടികൾന്ന് പറയാൻ ഇപ്പം കാര്യമായിട്ടൊന്നും ഇല്ല എന്തോ മച്ച് പൂക്കളൊന്നും ഉണ്ടാവാത്തെന്തോ ഒന്നു രണ്ട് ഇലകളു മാത്രായിട്ടെ രസൊള്ള ഭംഗിക്ക് വെക്കുന്ന അങ്ങനത്തെ ന്തോ ഒന്ന് രണ്ട് ചെടികളുണ്ട് അല്ലാത് പൂക്കൾള്ളതൊന്നുമല്ല നോക്കലില്ല അതിങ്ങനെ വെറുതെ മയേം വെയി ലും ഇതുകൊണ്ടിങ്ങനെ ഉണ്ടാവുന്നതാണ് ഞമ്മളാ രും നോക്കലില്ല അതെന്തോ അതങ്ങനെ അടഞ്ഞ് കിടക്കുന്നുണ്ട് മഴയത്തും വെയിലത്തും നന്നായിട്ട് വൃത്തിയിലെ നിക്കുന്നുണ്ട്
ആ ആഹാ ആ
അവിടെ സ്പെഷലൊക്കെ ഉണ്ടാക്കോ ഇങ്ങളെ
എടക്കൊക്കെ ഞാറാഴ്ച്ചയൊക്കെ ഇണ്ടാക്കും
ഏ സ്കൂളി ലീവൊള്ളപ്പം ഇണ്ടാക്കുമായിരിക്കുമല്ലേ എന്താ ഉണ്ടാക്കല്
ബിരിയാണി നെയ്ച്ചോറ്
ഏ മന്ത്
മന്തി ഇണ്ടാക്കും ആ ഉണ്ടാക്കലു കുറവാണ് ആദ്യം പ്പണ്ടാകോറിനും
ഏ
ഉം എന്നോട് ഇണ്ടാക്കുവാ
ആ സ്പെഷ്യല എടക്കൊക്കെ ഇ ങ്ങനെ കൊറേൾക്കൊണ്ടാവുമ്പോ ഇടക്കൊക്കിങ്ങനെ പൂതി വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലേ അധികം വാങ്ങ് അങ്ങനെയാണിവിടെ ഇടയ്ക്കൊക്കെ ഒരു പൂ തിയായിരിക്കും കുട്ടികൾ സ്കൂള് അനിയത്തിക്കൊക്കെ സ്കൂള് ലീവള്ളപ്പോ അല്ലെങ്കിൽ ഇടയ്ക്കൊ രു പൂതിയായിരിക്കും എന്തെങ്കിലും വാങ്ങാൻ കഴിയ്ക്കാനെ അപ്പ പിന്നെ ഓരോന്നെ വാങ്ങിട്ട് കഴിക്കോ ഉം എന്ത്
ആആ
ഉം എടയ്ക്കെന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും എല്ലാവരുക്കെ ഇണ്ടാവുമ്പോളാ ണെ ഉണ്ടാക്ക് ആ എല്ലാരും കൂടെ അനിയത്തി വൃത്തത്താരം കൂടെ വരുമ്പോ എന്തായാലും വ ന്തി അധികം മന്തി തന്നെ ഉണ്ടാക്കല്ലടെ ഉം മന്തി അധികം ഉണ്ടാ ഉം
ആ ഉം ഉം
ഉം വേറെ എന്തൊക്കെയാ സാനം
മഴണ്ടോടാ
ഇല്ല ഇപ്പ മഴല്ല മഗ്‌രിബിന് ശേഷം ചെറിയ മഴ ഉണ്ടേന് വെയില് പകലൊക്കെ വെയില് ഒരത് ചെറിയൊരു മയ വല്യ മയൊന്നു ന്ന ചെറിയ തോതില് ഒരു മയ
ആ ആ ആ ആ ഇവിടെ അങ്ങനെ തന്നെ
ആ
ഉം നക്ക് വെയില് ഇണ്ടാർന്ന്
ആ പകലൊക്കെ ഒരു വെയിലുണ്ടെ രാവിലെ നീച്ചവാട് നല്ല മഴ ഉണ്ട നല്ല നല്ല കുറച്ച് മഴ വല്യ മഴൊന്നും ഇപ്പ ഇല്ല ആ തുടക്കത്തി ഉണ്ടായിന്ന മഴൊന്നുംപ്പൊല്ലേല്ല ഉം ചെറിയൊരു മഴ രാവിലെ എണീക്കും പണ്ടേനും പിന്നെ വെയിലന്നെ പിന്നെപ്പോ വൈകുന്നേരോ അതേപോലെ സു മായ പെയ്ത് ഉം
ഇന്ന് എന്താരുന്നു പരിപാടി ടൂറൊക്കെ പോയാ
ആ ടൂറ് വയനാട് പോയിരുന്നു റിസോർട്ടില്
ആ
പി അങ്ങനെ വേറെ ങ്ങനെ പോയിട്ടൊന്നുല്ല മാ വെയിലല്ലേ വെയിലത്തങ്ങനെ ഇടേയും പോവാനാവില്ല എല്ലാവർക്കും പിന്നെ വണ്ടി കാറൊക്കെ ഉള്ളവർക്ക് സുഖാണ് പോക്ക് വണ്ടിന്ന് ബസ്സിനൊക്കെ പോകുന്ന ഇ പുറത്ത് കീയ്യൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടാ മെയിനായിട്ട് ഇപ്രാവശ്യം ഇവിടയും പോകാൻ പറ്റാണ്ടായത് ചൂട് കാരണം പൊരന്റെ ഉള്ളിൽ തന്നെ ച പൊരന്റെ ഉള്ള് തന്നെ ചൂട് കാരണം നിക്കാല്ല അപ്പളാ പിന്നെ പുറത്ത് പോക്ക് സയ്ക്കൂല ചൂട് പൊള്ളി പോകും പുറത്തൊക്കെ പോയി എങ്കിൽ പിന്നെ തി ചൂട് കാര ന്ന് വയനാട് പോയി തണ്പ്പിച്ച് ട്ട് വരാന്ന് ന്നങ്ങനെ വയനാട് പോയി വയനാട് പോയിറ്റും വല്ല്യേ തണ്പ്പൊന്നും പ്രതീക്ഷിച്ച തണ്പ്പൊന്നും ഇനിക്ക് കിട്ടിയില്ല
അതേലേ ഞങ്ങളൊന്നും പോയ്ട്ടില്ല വയനാട് നിങ്ങള് ഊട്ടിക്കൊക്കെ പോയിട്ട്ണ്ട് വയനാട് പോയിട്ടില്ല
ഏ സ്വിമ്മി പൂളൊക്കെള്ളതേ എട്ത്തത് ഞാം വിചാരിച്ച് സ്വിമ്മി പൂളൊക്കെള്ളതെട്ത്തിട്ട് എന്ത്‌ കാര്യാ വെള്ളത്തിലെർങ്ങാൻ കഴിയോ തണ്ത്ത്ട്ട് ന്നൊക്കെ വിചാരിച്ച് വെള്ളക്കെ ചൂട് വെള്ളം പോലത്തെ കാണണം
മ് മ് മ് മ്
പിന്നെ ഓട്ടില് വെക്കേഷനില് പോയത ഊട്ട ലക്ക
ഇപ്പൊ പോയതല്ലപ്പൊ ഒരുപാട്നാളായി പോയ്റ്റ് പ്ലേ ഹൌസ് ബോട്ടിങ് അങ്ങനെക്കെ പോയിട്ട്ണ്ട് വെക്കേഷന് അങ്ങനെ പോയിട്ടില്ല കൊറവാർഞ്
ഏ ഏ ചൂടത്തെവടീം പോക്കും നടക്കൂല ഇപ്പൊ കൊഴപ്പില്ലാതൊര് സമയം വെയ് അത് മഴയില്ല വല്ല്യേ പറയത്തക്ക വെയ്ലൂല
ആഹ് അതന്നെ
ഇപ്പൊര് രസള്ള സമ സ സ്ഥല പോവാനൊക്കെ പറ്റിര് സമയം ഇപ്പം ബസ്സൊക്കെ ഫ്രീ ആണല്ലോ മ് അ പ്പൊ ഇങ്ങനെ പോണന്നൊക്കെ പ്ലാന്ണ്ടോ വടെങ്കിലൊക്കെ ആ
ആഹ് മ് അവടെ മഴ പെയ്താ എങ്ങനെ ആ മഴ പെയ്ത വെള്ളൊക്കെ കേറോ
ല്ല എവടേക്കൊന്നുങ്ങനെ വെള്ളം കേറ്കയില്ല മ് അവടെയോ
മ് വടെ കേറലങ്ങനെല്ല
ഏ
മ് പൊർത്തൊക്കെ പോയി കയ്ക്കോ ഫുഡ്ഡോക്കെ കയി ക്കുവ്വാ
ആ എല്ലാരും ഉണ്ടെങ്കില് പോയി കഴിക്കും ഒറ്റക്കൊന്നും പോയി കഴിക്ക ലാ എല്ലാരും ഉണ്ടെങ്കിൽടെ എവിടെ പൊർത്തു ക്കെങ്ങെനെ പോകുമ്പോ ളക്കെ തിരിച്ച വരുമ്പോൊക്കെ നേരം വീ ഒരു പോതിയൊക്കെ വരുമ്പോ പോയി കഴിക്കും
കഴിക്ക് ആഹാ
ഒറ്റക്കൊന്നും പോയി കഴിക്കലില്ല നിങ്ങളോ
ആഹ് ഞങ്ങളൊക്കെ കൊറവാണ് ഇടക്കൊക്കെ. അല്ലപ്പോഴും ഇക്കാ ഒന്ന് പോയി പുറത്തൊക്കെ പോകുമ്പോ അങ്ങനെ കഴിക്കും. എല്ലാവരും ഉള്ളപ്പേക്കാൾ
ആ അതെ എല്ലാതും ഒറ്റക്കൊന്നും പോയി കഴിക്കാൻ ആവൂല
ആ അല്ലെങ്കും മേടിച്ച് കൊണ്ടരും
ഉം അല്ലെ
ഉം
എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ പോകുമ്പോക്കെ നേരം വൈകി ഉച്ചൻ്റെ സമയത്തൊക്കെ എത്തുന്നത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ പോയി കഴിക്കും, പിന്നെ ഇടയ്ക്ക് ഒരു പൂതിവരും അന്നേരം ആരേലും ഉണ്ടെങ്കിൽ ഓലെയും കൂട്ടി കഴിച്ചിട്ട് വരും. പിന്നെ അധികം വീട് ക്ക് വാങ്ങൽ ന്നെയാണ് കാരണം എല്ലാവാരും കൂടെ പുറത്തു പോയി കഴിക്കാ ചെ ചെൽപം നടക്കൂലാ മാങ്ങി
ആ ആ
ഉം
ചക്കക്കെ ഇണ്ടോ അവിടെ
ആഹ് ചക്കയും മാങ്ങൊക്കെ ഉണ്ട് അവിടെയോ.
ഉം ഇങ്ങട്ട് അതൊന്നുല്ല നിങ്ങക്ക് പൊ ആരങ്കിലൊക്കെ തരും ഉം
ചക്ക ഇപ്പോളും ഉണ്ട്, മാങ്ങ ഇവിടെ കഴിഞ്ഞു. ചക്ക കൊണ്ട് പക്ഷെ ചക്കോണ്ട് കാര്യാട്ടൊന്നും ഉണ്ടാക്കില്ല മടിയാണ് ഒന്നാമത് ചക്ക മുറിച്ചിട്ടിും പീലി കാക്കാനെ എനിക്ക് ഇഷ്ടവാ. ഉപ്പിട്ട്കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് മുറിച്ചിടാനുള്ള മടികൊണ്ടാണത് നോക്കൂല പിന്നെ മഴക്കാലയി കഴിഞ്ഞൽ പിന്നെ ചക്കേട് കണ്ട് കളിച്ചീണ്ടെങ്കില് ഈച്ചെയും പ്രാണിയൊക്കക്കൂട നെറയും അഓണ്ട് മയക് ക്കാലത്തങ്ങനൊരു സാനം തൊടാനേ താൽ പര്യല്ല ഇത്ത ആഹ് താത്താര് രണ്ട് ണ്ടെങ്കില് ഓര് പറച്ച് അൻ്റ ഉപ്പേരിയൊക്കെ എണ്ടാക്കും കൂട്ടാനൊക്കെ എണ്ടാക്കും ചക്ക കൂട്ടാനൊക്കെണ്ടാക്കും
ആഹ്
ഒറ്റയ്ക്കൊക്കാണെങ്കിലൊന്നും ഉണ്ടാക്കൂലാ ഉമ്മങ്ങനെ പൂത് തി പറയുന്നുണ്ട് ചക്കക്കൂട്ടാൻ കഴി ക്കാൻ ചക്കണ്ട് പക്ഷെ പഴ് പഴുത്തത് തിന്നാനിനി രസംണ്ടാവൂല മയയൊക്കെ പെയ്ത് വെള്ളം കുടിച്ചീണ്ടാവും അഓണ്ട് പഴുത്ത ചക്കേനി ടേസ്റ്റ് ഇണ്ടാവൂല ഈ മയേത്ത് പഴുത്ത ചക്ക് ഇത് ടേസ്റ്റ് ഇണ്ടാവൂല, ആഹ് ഉം പച്ചച്ചക്ക കൂട്ടാൻ വെക്കാൻ പറ്റും. പിന്നെ ഓ പച്ച മൂത്തച്ചക്ക വറുക്കുവല്ലോ.
ആഹ് വറക്കാൻ നല്ല ടേസ്റ്റാ ഉം വറുത്തു നല്ല ടേസ്റ്റാ.
അങ്ങനെ വെറുതേയിരിക്കുമ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ് റ്റാ ആണല്ലോ ഇങ്ങക്ക് ചക്ക. ഇതൊക്കെ കിട്ടുവോ അങ്ങനെ. ആര് കൊണ്ട് തരും.
ആഹ് കിട്ടും കിട്ടും എന്റെ വീട്ടില് അങ്ങാ എന്റെ വീട്ടീനൊക്കെ കൊണ്ടന്ന് തരും, വയനാട് പോയി എത്ര ദിവസം. അവട സ്റ്റേ ചെയ്ത്
ആകെ ഒരു ദിവസോ അപ്പിന്ന് രാവിലെ പോയിരുന്നെങ്കി നാളെ ഉ ഉച്ചയാവുമ്പിങ്ങോട്ട് പോന്ന് അങ്ങനെ അവടെ നിന്നു ഇവ്ട്ന്ന് ഞങ്ങള് കസിൻസ് മാത്രായി ട്ട് പോയതാ
ചുരം എക്കെ കണ്ടാ വയനാട് ചു ആഹ് അടിപൊളിയായിരുന്നു
ആഹ് ഞങ്ങള് പോവ്മ്പോ വല്യ കോടയൊന്നും കണ്ടിയില്ല തിരിച്ചു വരുമ്പോ ചെറിയ ഒരു വൈകുന്നേര സമയത്തൊക്കെ യാത്ര ചെയ്യണം നല്ല കോട മഞ്ഞൊക്കെ കാണണെങ്കിൽ
ഉം വണ്ടി വിളിച്ചാരിക്കും പോയലെ
അല്ലല്ല ബസ്ന് പോയത്
ബസ്ന്
ആഹ് ബസിനന്നെ പോയത് വണ്ടി വിളിച്ചിട്ടോന്നുല്ല ഇവ്ട്ന്ന് കൊറേ പോവാന്ണ്ട് ആഹ് അപ്പൊ ബസ് അയിനന്നെ പോയത് രണ്ട് രണ്ട് ബസ് മൂന്ന് ബസേറ്റെ കേറാണ്ട് അപ്പൊ ബസ് സിന് തന്നെയാ പോയത് ഞങ്ങൾ എല്ലാരും കൂടെ തിരിച്ചും അതെ പോലെതന്നെ ബസ്ന് വന്നു
ബീച്ചിലൊക്കെ പോവാർണ്ടാ
ആ ഇപ്പൊ കൊറേ ആയി പോവാത്ത് ബീച്ചിലൊക്കെ പോക്കുണ്ടായ്രുന്നു പ്പൊ എല്ലാ ഉണ്ടെങ്കി എങ്ങനെയോ എല്ലാരും കൂടെ ഇത്താത്തരും അങ്ങനെ എല്ലാരും വന്നിണ്ടെങ്കില് പെട്ടന്ന് ഒരു പൂതി യാക്കി നമ്മക്ക് ഇങ്ങനെ പോവാന്ന് പറഞ്ട്ട് അങ്ങ് എറങ്ങും ഇപ്പൊ കൊറയായി ഓ അദ് ഒന്നാമതീ ചൂ റ് കാരണം പോക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന അങ്ങനെ പോയില്ല എനിക്ക് മഴയും പിന്നെ ഓരോ രോഗങ്ങളൊക്കെല്ലേ ഇപ്പോ
ആഹ് അത് തന്നെ ഇപ്പം എല്ലാ പനിം
അപ്പ അവിടെ കോയിക്കോടൊക്കെ എന്തൊക്കെ അസ് അസുഖങ്ങളൊക്കെ പറയുന്ന കേക്ക്‌ന്ന്ണ്ടൊ അപ്പ പിന്നെ അയിനെ കുറിച്ച് ചിന്തി ക്കലില്ല കൊറെ ആയി പോവാൻ പൂതിയാവ്ന്ന്ണ്ട് അവിടെ പോയി അതെ ഓരോന്ന്ക്കെ തൈക്കാനൊക്കെ ഇങ്ങനെ കാണും അപ്പ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നാ ഇങ്ങനെ ഓരോന്ന് കാ അപ്പൊ പൂതിയാകും പോയിട്ട് പോവാനൊക്കെ രസണല്ലോ അവിട്ങ്ങനെ വൈകുന്നേര സമയം പോയി എൻജോയ് ചെയ്യാന് നല്ല ര ഇതാണ് ത്രെ എല്ലാരും കൂടെക്കെ ണ്ടെങ്കി പോവാൻ രസ ഇപ്പോ പോവാൻ പേടിയുണ്
ആഹ അതന്നെ ആഹ അപ്പോ ഓക്കേ ആഹ ഓക്കെ ഓക്കെ